അപ്പ കേക്ക്‌ണ്ടല്ലോ..
അപ്പന്തേവോ ഞാ ട്ത്തു പക്ഷെ എന്തേവോ ഒന്നും കേട്ടീല്ല ഇജ്ജ് കട്ടാക്കിം ചെയ്ത്
ന്നാ ഈ ഹേനെറ്റിന്റെ ഇത് പ്രശ്നം വെര്ന് ണ്ടേ
അയ്നിക്കാരം ഇജ് പിന്നെ വിളിച്ചാ
ഇല്ല്യാ
ഏ ഇപ്പ രണ്ട് മൂന്നണ്ണോക്കെ വിളിച്ചിക്ണ്
വേറെന്താ
വേറെ ന്താ നല്ല മഴേനു ബടെ അടിപൊളി മഴ പെരും മഴണ്ട് പെയ്തില്ലേ
ഇവെടിം മഴന്നെര്ന്ന്
ഉം
പെരുമ്മഴേന്നു
ചായകുടിച്ചുവോ-
പിന്നെ ആ ചായുടി കയ്ഞ്
ന്താണ്ടാകി
മറ്റൊരോക്കെ വന്നീലെ മക്രോണി
മക്രോണിയോ എർച്ചീട്ടാ എർച്ചീട്ടോ ന്ന്
ല്ലാ എറ്ച്ചീട്ട്ട്ടില്ലാ
അതെ ഏ ഉം ഉം
എറ്ച്ചീയേ
ആആ
ഇടാതെ ണ്ടാക്കി ഉം ഉം
ന്താന്റെ പെണ്ണെത്തിയാ?
ആഹ് പെണ്ണൊക്കെ വ്ടെണ്ട് ഉം മഴപ്പളും മാറിട്ടില്ല മഴ ന്നെയാണ്.
ആ പെടെ ഒന്നും കൊണ്ടന്ന് എന്തോരു സ്പീഡില് മഴ
ആഹ ബടിയാങ്ങനത്തെന്നെ പിന്ന വാറെന്താ അന്റെ പേണ്ണ് വന്നി ആ അന്റെ പെണ്ണ് അയ്ന് നേര്ത്തെ വന്ന്ക്ണല്ലേ
ആ ഓള് നാറ്ത്തെത്തി.
ആഹ്
ഉം ഉം
പിന്നെ കൊപ്പൊന്നുംല്ലല്ലോ മറ്റ.
ഇല്ലടി. അജു നിയാടകുല ഹി ഹെ ഹേ അഹ് ഇന്നടൈമ് ന്നൊന്നുംല്ല്യ അത് അഞ്ച്മണി കഴിഞ്ഞാല് അട് പ്രതീക്ഷിക്കാം. ചിലപ്പോ ഏഴ്മണിയാാവും, ചിലപ്പോ എട്ട് മണിയാാവും, ചിലപ്പോ ഒമ്പ്മണിയാവും, ഹേ ഹേ വന്നാ കിറ്റൂല വന്നാ ഫോം വിളില്ല്യ
ഉം ഹും
അത് വരെള്ള ഫോം വിളിള്ളൂ ഹും ഹു ആൻ്റെ മാപ്പിളെ വിളിച്ചാ?
ആഹ് ഓല്ന്നെ വേം വെക്കും വിളിച്ചാലും.
അതെ വേം വെക്കുംല്ലെ?
ഹും
എപ്പള് വിളിക്കാ
വിളിക്ക്ണ് പ്രത്യേകിച്ച് ടൈമൊന്നുംല്ല്യ
അതേ എന്താ പണിയവിടെ?
പണി ഈ കടയിലാണ് ഷോപ്പിലാണ്.
പിന്നെ ഒയിവുണ്ടാവുംബംണ്ട് വിളിക്കണ്ടാവും. കടയിലാവുമ്പോള് തിരക്കില്ലാത്ത ടൈമ് നോക്കിട്ട്
ഉം ഹും
എവിടാ അബുദാബിലോ
എല്ലാ സൗദ്യലാണ്
ഏ സൗദിലാണ്ല്ലേ
ഉം ഉഹും ഉം
എന്നിട്ടിജ് പോയില്ലാ സൗദിക്ക് ഏആഹാ എടീ ഇജ് സൗദിയക്ക് പോണില്ലേ? ഇൻസിയാ ങ്ങളോവ്ടെ ബാടക്കട്ടയിട്ടില്ല്യട്ടാ